ആഹ് പറഞ്ഞോ
കേക്കുന്നുല്ല
കേൾക്ക്ന്ന്. ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട്
എന്തുള്ളാ
ആഹ് ഞാൻ റെക്കോർഡിങ് ല്ലായിരുന്നു
ഓഹ് ഓഹ് ബുദ്ധിമുട്ടായോ
ഇല്ല്യല്ല പറഞ്ഞോ
ആഹ്
ഞാനിങ്ങനെ വെറ്തെ ഇരിക്കായിര്ന്ന്. അപ്പൊ പിന്നെങ്ങനെ പയ്യെ ഫോണിലെന്തേലും പരിപാടി ചെയ്യാന്ന്
ആഹ് ആഹ് മറ്റേ ടാസ്ക് തന്നിട്ട്ണ്ടാവൂലെ
ഉം ഉം
ആഹ് ആഹ്
പിന്നെന്താ ജോലിയൊക്കെ കഴിഞ്ഞോ
ഇല്ല്യഇല്യ കഴിഞ്ഞിക്കൊന്നുല്ല. ഞാൻ അയിന്റെ എടക്കൂടെ ഒന്ന് നാളത്തേക്ക് കംപ്ലീറ്റ് ആക്കണല്ലോ. അപ്പൊ അയിന്റൊരു
നോക്കാന്ന് കെര്തി
ഉം ഉം
ഉം
വെനായ്ട്ട് ഇനി ഫുഡൊക്കെ ഇണ്ടാക്കണം. ചിക്കൻണ്ട് കൊണ്ടേച്ചിക്ക് പത്തിര്യോ ദോശേ അങ്ങനെ എന്തെങ്കിലെ ' ആക്ക ആഹ്
അഹ് ശെരി ഫുഡ് നമ്മള് ഉച്ചക്ക് വെക്കുന്നന്നെ രാത്രി സെറ്റ് ആക്ക്വ ആഹ് ല്യേ ആളില്ലാത്തോണ്ട് പിന്നെ അ എന്തേലു അല്ല ഞാനും കുഞ്ഞും അമ്മേ അച്ഛനും ഉണ്ട് അച്ഛനങ്ങനെ അച്ഛന് പിന്നെ എന്തേലൊക്കെ രാത്രി മതി. അമ്മയ്ക്ക് ഇനിയിപ്പൊന്നും വേണ്ട. മോൾ വൈകുന്നേര സന്ധ്യ ആവുമ്പഴ ആഹാരം കഴി ക്കെല് കൊണ്ട് ഇനി രാത്രികത്തെ പരിവാടി ഒന്നുല്ല. പിന്നെ ഞാനും എനിക്കും കൊച്ചിനുംകുടെ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ അങ്ങനെ ഉം ഉം
ഇവടെ ഉച്ചക്കത്തെ ഫുഡ് പറ്റൊള്ളു
ഏഹ് വേറെ വെക്കണോ. അപ്പൊ ആരുണ്ട്
വീട്ടില് എല്ലാരും ഉമിം മക്കളു ആഹ് പിള്ളേര്ണ്ട് പിന്നെ വാപ്പയ്ണ്ട്
ഇപ്പ ഉമ്മ എല്ലാരും ഉണ്ട് ഉം ഹസും ഉണ്ട്
ഇല്ല നാട്ടിലില്ല
നാട്ടിലില്ല അഹ് ശെരി
ഉം
ഉം
അപ്പൊ ഞങ്ങക്ക് ഒന്നാത് ചോറ് ഉച്ചക്ക് ഒരു നേര കഴിക്കൊള്ളൂ
കയിവിച്ചിത്തോളാ
പിന്നെ രാത്രിങ്ങനെ എന്തെങ്കിലും ഇണ്ടാക്കണം
എന്തേലും ഉണ്ടാക്കും അയ്ശെരി. പിള്ളേരെ എങ്ങനെയാ കൊച്ചു പിള്ളേരാ പഠിക്കുന്നെ
അല്ലല്ല പഠിക്ക്ന്ന് പഠിക്ക്ന്ന്
അഹ് ആഹ് ഇന്ന് അവധിയായിരുന്നല്ലോല്ലേ
ഓ ഇന്നവധ്യ
ഉം ഉം
മയല്ലിണ്ടാ ആണ്ട്
മഴടെ രാവിലെ തൊട്ടേ, രാവിലെയല്ല ഇന്നലെ രാത്രി തൊട്ടേ തൊടങ്ങിയതാ ഇപ്പൊന്ന് ഇനെ അനെങ്ങാതെ നിപ്പുണ്ട് ഇനി എപ്പ വേണങ്കലും പെയ്യാന്നുള്ള രീതീല്
ആവാം നേരത്ത് ബ്ടെ അങ്ങനെപ്പാ ഉം വൈകുന്നേരം ഇവിടെങ്ങൻന്തെന്നാ ഭയങ്കര കാറ്റ് കരണ്ടുല്ല മരൊക്കെ വീണ് കറണ്ടുല്ല ആകെ എടങ്ങാറായി
ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു കാരണം മഴ പെയ്തിട്ട് നമ്മുടെ മുറ്റം നെറയെ വെള്ളവാ അമ്മാതിരി മഴയായി
ആഹ് അതേപോലെ തന്നെ ഇവെടിം. പക്ഷെ ഇവടെ കാറ്റ് ഭയങ്കര മഴങ്ങനെ വര്മ്പത്തേക്കും കാറ്റടിക്കും. അപ്പളത്തേക്ക് കരണ്ട് പോകും
ആഹ് അത് പിന്നെ അങ്ങനെ ആണല്ലോ മഴ മാറ് ത്ത് കണ്ടാ മതി കറണ്ടിന് കെ എസ് സി ബി അപ്പഴേ
അതെ അതെ. ഭയങ്കര എടങ്ങേറാ അത് ഇൻവേർട്ടർ ണ്ടായിനു അത് കഴിഞ്ഞൊലത്തെ ഇടിക്ക് കത്തിപ്പോയി
അൽ ശേരി
കെ അപ്പൊ ഇപ്പ ഇൻവേട്രൂല്ല പ്പ കറണ്ട് പോയൽ ആകെ ഒരു ആശ്രയം ഫോണാ
നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞഴ്‌ഞ്ഞാലും ഇ കരണ്ട് പോയി കഴിയുമ്പൊ പ്പിന്നെ ഭയങ്ക ബദ്ധിമുട്ടാ
ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഇവിടെ വീട്ടില് എങ്ങനെയന്നറിയാവോ ഏഹ് മക്കള് ഭയങ്കര കുരുത്തംകെട്ട മക്കളാ. കുരുത്തക്കേടാ ഭയങ്കരം കറണ്ട് പോയി കഴിഞ്ഞ ഒരൊറ്റയൊന്നിനേം കാണില്ല ഒക്ക കെടന്നൊറങ്ങും
കെടന്നോളും അനങ്ങാതെ
വേഗൊ ഒറങ്ങിക്കോളും
ആഹ് അൽ ശെരി
മോളൊക്കെ പഠിക്കുന്നാന്നോ
മോളല്ല മോനാ പഠിക്കുഅ ഒന്നാം ക്ലാസ്സില്
ആഹ് ആഹ് ഹസ്ബൻഡ്‌ നാട്ടിലില്ല
ഹസ്ബൻഡ് നാട്ടിലില്ല ദുബായില
ആഹ്
എനെ ഹസ്ബൻഡ് വീട്ടില് ഒരു മോനേയോള്ളൂ
അല്ല രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു. അയിലൊരാക്ക് ത് ക്യാൻസറെക്കെയായി എട്ടു കൊല്ലം മുൻപ് ആളില്ല ഇപ്പം പിന്നെ ഒരാളുണ്ട്
ഉം ആഹ് അഹ്‌ ആഹ്
വിളിക്കുന്നു
ക്യാൻസർ ഇപ്പ എന്റ ഉമ്മാക്ക് അങ്ങനെ ക്യാൻസർ ആയിരുന്നു
ആയിരുന്നോ എവിടെ ബ്രസ്റ്റ്ലാ
അല്ല എ ലിവർല്
ലിവറിലാ ഏത് ബ്രെയിൻ ട്യൂമർ ആയിരുന്നോ
ആഹ് ആഹ്
അഹ്‌ ആഹ് ബ്രെയിൻ ട്യൂമർ ആണെങ്കിൽ തന്നെയും പിന്നെ ബ്ലഡിന് കൗണ്ട് കുറയുമായിരുന്നു ആൾക്ക്
ആഹ് ആഹ്
ഉം അപ്പ അങ്ങനെ വന്നിട്ട് പിന്നെ പുള്ളിക്കാരി ഒരുവിധോക്കെ പോയി ഭേദമായിട്ടൊക്കെ വന്നായിരുന്നു അപ്പൊ ഇവര് പിന്നണെ പുള്ളിക്കാരിടെ ഹസ്സ് പട്ടാളത്തിലാ
ആഹ് ആഹ്
ആഹ് അപ്പൊ ആള് ഒക്കെ ആയിന്ന് കണ്ടപ്പോത്തേക്ക് ഇവര് ഫുള്ളെ ആൾടെ മൈന്റ് ഒന്ന് ഫ്രഷാവാൻ വേണ്ടിട്ട് ഇവരൊന്നു വണ്ടർലേ പോയതാ
ആഹ്
ഡർലേ പോയപ്പത്തേക്കും ഉം ഇത് ഇൻഫെക്ഷനായി വെള്ളം കൊള്ളില്ലല്ലോ ഔടെ എല്ലാരും പല ആള്കളും പല രീതിലുള്ള വെള്ളമല്ലേ അങ്ങനെ അവിടെ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പത്തേക്കും പുള്ളിക്കാരിക്ക് ഇൻഫെക്ഷൻ അയ്ന്പ്പത്തേക്കും പനി കേറി കൂടി
ആഹ് ആഹ്
അങ്ങനെ വന്നതാ
അങ്ങനെ എച്ച് ബി ഒക്കെ കോറഞ്ഞ് ഭയങ്കെരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അമൃത ഹോസ്പിറ്റലിലോക്കെ കെടന്നു രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ കെടന്ന് വെന്റിലേറ്ററില്
ആഹ് ആഹ്
എന്നിട്ട് പിന്നെ ഭയങ്കര ശീനായി
ആഹ് ഓ
ന്നെ ആള് മരിക്കാ ചെയ്തത് അവിടെ ഹോസ്പിറ്റലിൽ വെ
ആഹ് വല്ലാത്തെരു അസുഖം തന്നെയാല്ലെ അഹ് വന്നോലാരും ബാക്കി അയ്ക്കില്ലല്ലോ
അത അതല്ലേ രണ്ട് അന്ന് പിള്ളാര് കുഞ്ഞായിരുന്നു ഒരാള് ഒന്നാം ക്ലാസ്സിലും രണ്ട് പെൺ പിള്ളാര്
ഓഹ് ആഹ് ഇപ്പ അവർക്ക് എത്ര വയസ്സ് ആഹ്
പിന്നെ ആണെങ്കി മൂത്താള് എൻട്രൻസ് ഇപ്പ രണ്ടാമത് എൻട്രൻസ് എഴുതി എഴുതി ട്രിക്ക്ന്നു ഇളയാള് പ്ലസ് വണ്ണില് ഇപ്പോ വെല്ല്യാ കുട്ടികളായി എട്ട് വർഷം കഴിഞ് എട്ടൊമ്പത് വർഷായില്ലേ പത്ത് വർഷം ആവുമ്പള് അന്ന് രണ്ടിലും മൂന്നിലും ഒക്കെ ആയിരുന്നു
ആണോ അല്ല ഇപ്പൊ അങ്ങനെ വീട്ടില് വേറെ ആരാ അമ് ഒറ്റക്കെന്നെണോ? ച്ഛനും മക്കളും
അച്ഛനും മക്കളും പിന്നെ അച്ഛന്റെ അമ്മയും ഉണ്ട് ആഹ് ചേട്ടന്റെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചു പിന്നെ അമ്മയെ ഒള്ളു ഇന്നട്ട് അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങനെ ഇരിക്കുന്നു.
ങ്ങക്ക് പിന്നെ വേറെ കല്യാണം കഴിക്കൂല്ലാലോലെ
ആഹ് പുള്ളിക്ക് വേറെ കല്ല്യാണം വേണ്ട കാരണം ഇപ്പോഴത്തെ കാലം പറയാൻ പറ്റത്ല്ല സ്വന്തം മക്കളെ തന്നെ ഓരോ അച്ഛനും അമ്മയും ഒക്കെ എന്തൊ ക്കെ കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ
അതൻ
അപ്പൊ എല്ലാരും നിർബന്ധിച്ചു വേറെ കല്യാണം കഴി പിടിക് പിടിക്ക്ന്നൊക്കെ അ എല്ലരും പുള്ളി തന്നെ പറഞ്ഞു ഈ വരുന്നവര് എന്റെ മക്കളെ എങ്ങനെ നോക്കുന്ന് നിങ്ങൾക്ക് എന്ത്‌ ഒറപ്പുണ്ട് അഥവാ വരുന്ന ആള് നോക്കിയില്ലെന്നുണ്ടെങ്കില് വരുന്നവർക്ക് എന്തായാലും അവർ ഇതിലോരു കുട്ടി ഇണ്ടാവണംന്ന് നിർമ്പന്ധം പിടിക്കും അങ്ങനെ വരു ഈ കുട്ടികളിൽ എന്തെലും ഏറ്റക്കുറച്ചിലും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ നിർബന്ധം പിടിക്കുന്ന നിങ്ങളെന്റെ കുട്ടിയെ നോക്കൊന്ന് ചോയ്ച്ച് അപ്പ ആർക്കും ഒരു ഉത്തരോല്ല അവർക്ക് ആർക്കും ഒരു മറുപടി പറയാനില്ല. അപ്പ പറയാ എങ്കി പിന്നെ ഞാൻ എന്റെ പിള്ളാരെ നോക്കി നിന്നോളാം തരെട്ത്തും ഒന്നിനും വരത്തില്ലാന്ന് പറഞ്ഞു അങ്ങനെക്കെ പറഞ്ഞത് കൊണ്ട് പിന്നാരും നിർബന്ധിക്കാനും പോയില്ല
ആ ഇപ്പാള്പ്പളും പട്ടാളത്ത്ത്തെന്നെ
ആള്പ്പഴും പട്ടാളത്തില
ഇങ്ങനെ
ചെലര്ണ്ടാവും അങ്ങനെ സ്നേ
ഏ ഉം ചെ അപ്പൊ ഞങ്ങള്ങ്ങനെ പിള്ളാത്തപ്പെഴും പറയും മക്കള് വേറെന്ത് കാര്യത്തില് ഒന്നിനും പോവരുത് അച്ഛനാണ് ഏറ്റവും പ്രധാനം അതൊരു കാര്യം ങ്ങനെ ചിന്തിച്ചു വേണം
നിക്കണ്ടത് കാരണം നിങ്ങ ക്ക്‌ വേണ്ടിട്ട് പുള്ളിടെ ജീവിതം ഇപ്പ നാളെ പെമ്പിള്ളേരും കൂടി ആമ്പിള്ളേരാണെങ്കി ഒരു പെങൊച്ച് കെട്ടി വരുമ്പഴെങ്കിലും നോക്കോന്ന് പറയാ പെമ്പിള്ളേരാകുമ്പോ കെട്ടി പോവാനുള്ളല്ലേ
ആ
അപ്പൊ പിന്നെ നിങ്ങള് ഈ പറയുന്നത് പോലെ അച്ഛനേം കളഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാ പുള്ളിക്ക് നാളാരുല്ലല്ലോ
ഉം ഉം
മറ്റേ ഞങ്ങളിങ്ങനെ പറയു എടക്കെടക്ക് പിള്ളേരും അവിടെയായിരുന്നു ആ ആ പുള്ളിക്കാരന്റെ കൂടെ ജോലി സ്ഥലത്തായിരുന്നു മധ്യപ്രദേശിലായിരുന്നു ആ അപ്പൊ അതോണ്ട് പഠിച്ചതുവെല്ലാ അവിടെ ആയതോണ്ട് പിള്ളേർക്ക് ഈ പൊറം ലോകായിട്ട് വല്യ ബന്ധവും കാര്യങ്ങളൊന്നുംല്ല പട്ടാളക്കാരെ ചിട്ടേ കാര്യങ്ങളൊക്കായിട്ട ത് ഞങ്ങെപ്പഴും പറയും ഇനിയിപ്പം പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അതിന്റേതായ രീതിയിൽ അപ്പൊ മൂത്താളിപ്പ പിന്നെ ണി മെഡിക്കലിന്റെ എൻട്രൻസ് എഴുതി ഒന്ന് എഴുതിയതായിരുന്നല്ലോ ഇപ്പാ പ്രശ്നം വന്ന് വീണ്ടും റിപ്പീറ്റ് എഴുതിപ്പിച്ചല്ലോ
ആ ആ
ഉം കഴിഞ്ഞ വട്ടം എഴുതി പരീക്ഷ പിന്നെ പ്ലസ്ടുന്റെ റിസൾട്ട് വന്നേന്റെ പൊറകിലൊന്ന് എക്സാം എഴ്തിയപ്പോ എഴുതിയതായിര്ന്ന് നാല്പത്തിയെത്രയോ മാർഗിന് മെഡിസിന് പോയിത്
ആ അവര് ഇങ്ങളെടുത്തേക്ക് വെര്ത്ത്ണ്ടോ അവര്
ഉം ഞങ്ങളടുത്തോട്ട് വരത്തില്ല ഇവിടെ ചേട്ടന്റെ വീട്ടുകാരുവായിട്ട് ചെറിയ ഫാമിലി ഇഷ്യൂസൊക്കെ ണ്ട് അന്ന് പുള്ളിക്കാരനങ്ങനെ കൊണ്ടുപോയിട്ടാണ് മരിച്ചെന്നുള്ള രീതി വെച്ചിട്ട് അച്ഛനൊക്കെ ഭയങ്കര വഴക്കായിരുന്നു അന്ന്
ഉം ഉം അങ്ങനെ
ക്കാരം കൊണ്ടു പോയിട്ടാണ്ങ്ങനെ വന്നതെന്നുള്ള രീതില് അപ്പൊ അതൊക്കെ കണ്ട് അതൊക്കെ ആയതോണ്ട് പുള്ളിപ്പം ഇവരുവായിട്ട് മിണ്ടത്തൊന്നുല്ല ന്നാലും ഞങ്ങള് പോകും കാണും കൊച്ചിനെ കാ കൊച്ച്ങ്ങളെ കാണും മിണ്ടു ണ്ട്ക്കും ചെല്ലിയൊക്കെ ചെയ്യും ചെല്ലുന്നേനും പിടിക്കുന്നേനൊന്നും പ്രശ്നല്ല പക്ഷെ ന്നാലും ഇവര് ഇവരര് തങ്ങളി മിണ്ടൂല
ഉആ അച്ഛനും ഓനുആയ്റ്റ്ലെ
അച്ഛനും ഉം അച്ഛനും മരുമോനായിട്ട് മിണ്ടൂല പിന്നെ നമ്മെട്ത്ത് പിള്ളേര് കഥ പറയ് എടക്ക്‌ നമ്മൾ ഓരോസം പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെമ്പിള്ളാരല്ലേ അപ്പൊ അച്ഛനോടും അച്ഛാ അച്ചാമ്മയോട് പറഞ് അച്ചാമ്മ വേണം അച്ഛനോട് പറയേണ്ടത് പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾക്കൊക്കെ
ആ ആ മതാ ഓലച്ഛനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ണ്ടാവല്ലോ
ത്ത കാര്യങ്ങളുണ്ടല്ലോ എന്തായാലും പെമ്പിള്ളേരെന്ന് പറയുമ്പം അപ്പൊ പിന്നെ ഉ ഞാനും പിന്നെ എളെ നാത്തൂനുണ്ട് ചേച്ചിടെ അനിയത്തിയുണ്ട് അപ്പൊ പുള്ളിക്കാരിടെടു നമ്മക്ക് നമ്മടെ അടുത്ത് എന്തേലുമൊക്കെ പറയും അത് വേണോ ഇത് വേണോന്നൊക്കെ അപ്പൊ നമ്മളിങ്ങനെ വാങ്ങിച്ചൊണ്ട് കൊടുക്കും അന്നൊക്കെ വർ വർഷത്തിയൊരിക്ക് ട്ടിയാലേ വരുത്തൊള്ളൂ ഇവര് ഓണത്തിനോ എന്തേലും ലീവിനേ വരത്തോള്ളൂ അപ്പൊ ഈ പറയുന്ന പോലെ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഇന്നേസും അതു ഇതൊക്കെ ആണെലും ഒരു വർഷത്തേക്കുള്ളത് നമ്മള് ആറു ഏഴൊക്കെ വാങ്ങിച്ച് ഒരുമിച്ചങ്ങ് കൊടുത്തു വിടും
ഉം ഉം ഇപ്പൊ ആടെത്തെന്നെയാള്ളെ?
ഇപ്പ അടുത്ത് തന്നെയുണ്ട് ഇപ്പൊ പോന്നില്ല ഉം ശെരി പിന്നെ വിളിക്കാ ഒരു കോള് വരുന്നു